അപ്പം
ആഹ് ഹലോ
ഹലോ ആഹ് എന്തൊക്കെണ്ട്
ആഹ് പിന്നെ നമ്മള് ആ സുഖ ആ സുഖായിട്ടിരിക്കുന്നു എന്താണ് സുഖാണോ?
ആഹ് സുഖായിട്ടിരിക്കുന്നു
ആഹ്
ആഹ് നമുക്ക് ഇന്നൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കണ്ടേ
ആഹ് വേണം
എന്തിനെ കുറിച്ച് പറയണം
ആഹ് അതാണിക്കില് ആഹ് നമ്മള് നേരത്തെ പോയിട്ടുള്ള കാര്യ
ആഹ് സെൽഫ് ലവ് ലേ നമ്മുടെ സ്വയം സ്നേഹത്തെ കുറിച്ച് നമ്മള് സ്വന്തമായിട്ട് സ്നേഹിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചാലോ?
ആഹ് അതുമതി
ആഹ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ എല്ലാരും സ്നേഹിക്കും അല്ലേ
പിന്നെ
ഏഹ് നമ്മള് നമ്മുടെ പേരെഏഹ് അച്ഛനും അമ്മനെ സ്നേഹിക്കും കൂട്ടുകാരെ സ് സ്നേഹിക്കും പിന്നെ ആരെങ്കിലും നമ്മള് സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹിക്കും പക്ഷെ ഏറ്റവും അവസാനം നമ്മളെ സ്വന്തായിട്ട് സ്നേഹിക്കാൻ വേണ്ടി നമ്മള് മറന്നോകും അല്ലേ
പിന്നെ ആന്നാണ് അഹ് ശരിയാണ്
അപ്പം അത് അ അതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ സ്വന്തായിട്ട് നമ്മള് സ്നേഹി ക്കണം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങള് നമ്മള് ചെയ്യണം ഏഹ് നമ്മുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം
ഉം ആണ് തന്നെ ആഹ്
ആഹ് നീ എന്താ പറയണ അയ്നെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും
ആഹ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ നമ്മള് എന്തായാലും സ്വയമെ സ്നേഹിക്കണം നമുക്ക് ഇപ്പം നമ്മൾ ഒറ്റക്ക് നമ്മളിപ്പം ഒറ്റക്കായ പോലും നമ്മളോല് ഒറ്റപ്പെടുന്ന സമയത്തായപ്പോലും നമ്മൾക്കിപ്പോ ഒറ്റയ്ക്ക് നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാല് ആഹ് അതെന്തായാലും നമുക്ക് ഒരു നമുക്കന്നെ ഒരു ഇതായിട്ട് തോന്നത്തോളൂ അല്ലെ
അതെ അതെ അതെ സ്വന്തായിട്ട് സ് സ്നേഹിച്ചെങ്കിൽ മാത്രേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് സ്വന്തായിട്ട് സ്നേഹിക്കണില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കണന്ന് പറഞ്ഞ അർത്ഥല്ലല്ലോ
ആഹ് മേഡം സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനെ
ഞാൻ എൻ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത ഞാൻ എന്നെ സ്നേഹിച്ചില്ല ഞാൻ എന്നെ സ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ ചെയ്ത് ഉദാഹരണായിട്ട് ഇപ്പ എന്റെ വീട്ടില് എനിക്ക് സഹോദരങ്ങള് ഉണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങളും - അപ്പ അവരെ കുറിച്ചാണ് ഞാൻ കൂടുതല് ചിന്തിച്ചൊണ്ടിരുന്നത് അല്ല എന്റെ അപ്പനും അമ്മയും അവർക്ക് അവരെ സന്തോഷിപ്പിക്കും പ്പിക്കാൻ വേണ്ടി പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പൊ അവൾക്ക് വേണ്ടിട്ട്- ട്ട് അവളെ വെഷമിപ്പിക്കരുത് അവൾക്ക് അവക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷെ ഇവരെ ഇവരെല്ലാരും എന്നെ ഉപേക്ഷിച്ചു പോയ സമയത്താണ് അല്ലെങ്കിൽ ഞാൻ- സ്വന്തമായിട്ട് നിൽക്കാൻ തൊടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവരെ- ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അവരെല്ലാരും- സ്നേഹിക്കെണ കൂട്ടത്തില് എന്നെ സ്നേഹിച്ച് അപ്പ എനിക്ക് എന്റേതായിട്ടുള്ള എനിക്ക്- ഇപ്പ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്ക്- എനിക്ക് കൂടുതല് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്- അല്ലെങ്കില് എനിക്ക് എനിക്ക് തന്നെ എന്തേലും കൊടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി പിന്നെ സ്വന്തം സ് സ്വയം സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പല സ്ഥല- കേട്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബോധ്യം എനിക്ക് വന്നത് പിന്നെ ഞാന് - അപ്പം ഒന്നാം സ്ഥാനം കൊടുക്കണത് എനിക്ക് തന്നെയാണ് എൻ എൻ്റെ ആ - പക്ഷെ അതൊരു ഒരു സ്വാർഥ- ധതയല്ല എല്ലാവരുടെയും കാര്യങ്ങള് നോക്കും പക്ഷെ കൊറച്ചും കൂടി- ആഹ് പ്രാധാന്യം എനിക്ക് സ്വയം കൊടുക്കാൻ തോനും സ്വയം കൊടുക്കണണ്ട്
ആഹാ ആ അതാണ് വേണ്ടതും
അതെ
അല്ലാതെ ആഹ് ഞാൻ ഞാ എനിക്ക് ഇതുപോലെ ഒരു അവസ്ഥ പറ്റിട്ടുണ്ടായിരുന്നു നമ്മള് എല്ലാം- നമ്മളിപ്പോ എല്ലാവരും നമ്മള് സ്നേഹം കൊടുത്തിട്ട് തിരിച്ച് നമ്മളിലോട്ട് ആ സ്നേഹം തരിത്തില്ല നമ്മളിപ്പോ നമ്മടെ നേ ര ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു
ആഹ്
ആഹ് ആ അവന് ആണെങ്കി ഇതേ കൂട്ട് തന്നെ നമ്മളിപ്പം നമ്മളിപ്പോരു- നമ്മള് കൊറെ പേരായിട്ടിങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് ഒരു സമയവായപ്പോ ഇവരെല്ലാം ഇങ്ങനെ പോയി
ആഹ് ആഹ്
അത് ഒറ്റപ്പെടിരിക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ ആരുവില്ല അല്ലെങ്കി നമുക്ക് ആ- കറങ്ങാൻ പോകാന് അല്ല എങ്ങന ആയാലും ഒര് ഇത് കിട്ടുന്നില്ല ഒറ്റ എന്താ പറയാ നമുക്ക് ഒരു- ഒരു ഇതുപോലെ-
ആഹ് ആഹ് ആഹ്
അപ്പഴ് നമ്മളപ്പോ അനുസരിച്ച് അവരെ ഇങ്ങനെ തേടി പോയി കഴിഞ്ഞ്ഴിഞ്ഞാൽ അത് തന്നെ നടക്കത്തോള്ളൂ ഇപ്പൊ ആരും ഇല്ല അങ്ങനൊക്കെ വന്ന- അപ്പൊ പിന്നെ നമ്മള് നമ്മള് തന്നെ സ്വയം ഇരുന്ന് ചിന്തിച്ച് ആധി പിടിച്ച് - അ സ്വയം തന്നെ ഓരോ കാര്യങ്ങളും ആ നമ്മള്- എന്താ ദേഷ്യപ്പെടാതെ നമ്മള് നൈസിനെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളിലോട്ടും ഉം മനസ്സിലേക്ക് എടുക്കാൻ തുടങ്ങി
മനസ്സിലായി അത് തന്നെ ഇപ്പ നമ്മള് സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിച്ചാലേ കാര്യമുള്ളൂന്ന് ഇപ്പ ആഹ് അത് അങ്ങനെ നമുക്കിപ്പം സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റോന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലാ
ആഹ് അതാ ആഹ്
ആഹ് ഇപ്പൊ എന്റെ ഒരു എന്റെ ഒരു ഇതില് പറഞ്ഞയാണെങ്കില് നല്ലൊരു വസ്ത്രം നമ്മള്- അപ്പൊ നമ്മള് എന്ത് ചെയ്യും എല്ലാവർക്കും നല്ലതൊക്കെ മേടിച്ചിട്ട് നമ്മുക്ക് മേടിക്കുമ്പോ - ഇത്തിരി വെലക്കുറഞ്ഞത് നോക്കിയിട്ട് കാണാൻ ഭംഗിയുണ്ടാവാണം പക്ഷ ഇത്തിരി വെലക്കുറഞ്ഞത് നോക്കി മേടിക്കും പക്ഷേ അങ്ങനെ ഇപ്പ നമ്മള് ജോലി എടുക്കുമ്പോ- എനിക്ക് തന്നെ നല്ലൊരു ഡ്രസ്സ് ഞാൻ മേടിച്ച് മേടിച്ചു കൊടുക്കാനായിട്ട് സ്വന്തായിട്ട് നല്ലൊരു ചെരുപ്പ്- അതുപോലെ നല്ലൊരു മാല നല്ലൊരു മോതിരം അങ്ങനെ കമ്മല് അങ്ങനെ എ നല്ലത് എനിക്ക് എടുക്കാൻ വേണ്ടിയി ട്ട് ഏഹ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനങ്ങനെ നോക്കാറുണ്ട് ആഹ് നിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും
ആഹ് എനിക്കാണെങ്കില് ആഹ് ചെരുപ്പും ന്നേച്ചാ നമുക്ക് കുറഞ്ഞ വില തന്നെ നമുക്കോതുങ്ങുന്ന നല്ലൊരു ചെരുപ്പും ഷർട്ടും പിന്നെ ബാഗ് പേഴ്സ് അങ്ങനെ വാച്ച് പിന്നെര് കണ്ണട ആഹ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആഹ്
കണ്ണടന്തോന്ന് പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള കണ്ണടയൊക്കെ ആഹ് പ്രത്യേകിച്ച് ആൺകുട്ടികൾ ക്കെ ഒരു ഇഷ്ട്ടൊരിക്കുള്ളല്ലേ അപ്പൊ അത് വെക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിെടുക്കുന്ന പൈസയല്ലേ ആ പൈസക്ക് നല്ലൊരു കണ്ണട മേടിച്ചു വെക്കാം പക്ഷെ നമ്മെന്ത് ചെയ്യും വേറെ ആർക്കങ്കിലും മേടിച്ചുടുക്കാനായിരിക്കും ആദ്യം നമ്മുടെ ഒരു തൊര
ആഹ് തന്നെ
സ്വന്തയിട്ട് ഞാ അതുപോലെ ഇപ്പൊ നല്ലൊരു ക്ഷണം നമ്മള് മേടിക്ക അതുപോലെ നല്ല പാത്രത്തില് ക്കെ നമ്മളിപ്പോ ഏഹ് അല്ലെ നമ്മള് പാത്രോക്കെ വീട്ടിലുണ്ടെങ്കില് ന വെന്റെയ്യു അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേറെ ആരെങ്കിലും വരുമ്പോ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കും പക്ഷേ നമ്മള് ഏഹ് സ് സ്വന്തായിട്ട് നല്ലൊരു പാത്രത്തിൽ കഴിക്കാം ഏഹ് പിന്നെ നമു മുക്ക് ചെയ്യാവുന്ന കാര്യം ആഹ്
ആഹ
ഇഷ്ടപ്പെട്ട സമയപ്പം നമുക്കൊരു പാട്ട് കേൾക്കാനായിട്ട് അല്ലെ നമുക്കൊരു ട്ട്കേക്കാൻ ഇഷ്ടണ് അപ്പോ ഞാന് എന്തയ്യും കുറെ സമയം എനിക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാനായിട്ട് അതൊക്കെ ഏഹ് നല്ലതല്ല സ്വന്ത സ്വന്തം സ്വന്തമായിട്ടൊരു പാട്ട് അതുന്നെ ഇതോ ഒരു ആഹ് എന്തെങ്കിലോക്കെ ക്കെ ഇത് അ പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് ഒക്കെ നമുക്ക് ഒരു നമുക്ക് വേണ്ടി തന്നെ ഇത്തിരി സമയം കണ്ടെത്താം പിന്നെ അതിനേക്കാള് ഉപരിയായിട്ട് വെറുതെന്ന് കുറച്ചേരം ഒരു അഞ്ചു മിനിറ്റ് ഒരു കാറ്റൊക്കെ കൊണ്ട് പൊറ ത്ത് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് വെറുതെയിരിക്കാനായിട്ട് സൊ ഒറ്റക്ക് ആ വേറെ ആരുല്ല കൂട്ടന് ക്ക് ഞാൻ മാത്ര ആയിട്ട കൂട്ട് അങ്ങ അങ്ങനെ അങ്ങനെ ഇരുന്നിട്ടുണ്ടാ റ്റ് ഒറ്റക്ക് വേറെ ആരുല്ല ഞാനും ഏഹ് കൂട്ട് എനിക്ക് ഞാനും എനിക്ക് കൂട്ട് ഞാൻ മാത്രം എന്ന് പറഞ്ഞ കൊണ്ടും ഒരു ആലമരിച്ചുവോട്ടില അല്ലെ പുഴയരികത്തൊക്കെ ഇങ്ങനെയൊക്കെ കാറ്റും കൊണ്ടൊരു അതിക സമയമല്ല നമ്മളുടെ ആ സമയത്തര് പ ത്ത്മിനിറ്റ്
ആഹ് പഷേ രണ്ട് മൂന്ന് മാസ്ത്തോളം അതാണെങ്കി ഞാ ഒരു സർട്ടേഷന്റെ അങ്ങനെ ജോലിക്കയിട്ട് പോയായിരുന്നു ഒരാവ്ഷ് വെച്ചിട്ടിങ് പോയതാ അങ്ങനെ അവിടെ തിരുവനന്തപുരം കല്ലറ പറയുന്ന ഒരു സ്ഥലത്ത്
ആഹ് ആഹ്
ആഹ് അവിടെ ഒറ്റക്കുള്ളായിരുന്നു അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആദ്യം നമ്മള് കൂട്ടുകാർമാരെവിടെ വരും ന്നട്ട് അവിടെവിടെ പരിചയപ്പെട്ടവ ന്മാരന്നേ എന്നിട്ട് റൂം എടുത്ത് അവിടെ ഒറ്റയ്ക്ക് സ്റ്റെ അയ്യോ അത് ആദ്യമൊക്കെ എനിക്ക് ഒഴിമാരി പോലെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ പിന്നെ ഇഷ്‌ റ്റക്ക് വിട്ട് ഒറ്റക്കല്ലാം ഇരുന്ന് അങ്ങനെ ഒറ്റ കാര്യം ചെയ്ത് അങ്ങനെ അയ്ലോട്ട് ആഹ് പക്ഷേ സൂപ്പറാ ഉം
അപ്പൊ ഒരു ഇപ്പഹ് പോലെ പ്പൊ കല്ലറ അല്ലെ ഏഹ് കല്ലറ ആ വെള്ളൊക്കെ കൊഴുകണ സ്ഥലത്ത് ആ വെള്ളത്തിന്റെ ശബ്ദോക്കെ കേട്ട് ആ കാറ്റൊക്കെ ആസ്വദിച്ച് അധികം സമയം അതികം സമയല്ല ഒരു പത്ത് മിൻറ്റ് അല്ലേങ്കി പതിനഞ്ച് മിൻറ്റ് ഇരിന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെ നമ്മളെ സമൂഹത്തിലേക്ക് അപ്പ അതൊക്കെ നല്ലൊരു കാര്യാണ് ഉം പിന്നെ അതെന്നെ പിന്നെ നമുക്ക്പ്പ നമ്മുടെ മുറി മുറികളില് നമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇപ്പ ചെലെ പടങ്ങളൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് കടെന്ന് അപ്പ അതൊക്കെ മേടിച്ച് വെക്ക നമ്മുടെ റൂമ് മുറികളൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ അലങ്കരിക്ക ഏഹ് അത ക്ക് നമക്ക് ഒരു ആഹ് സ്വയം നമ്മളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പിന്നെ അതുപോലെ നല്ല
ആഹ്
അല്ലെ നല്ല ഏറ്റവും നല്ല നല്ലൊരു നല്ലൊരു പോഷക ഒള്ള ഭക്ഷണക്കെ നമ്മക്ക് ഏഹ് കൊടുക്കാനായിട്ട് നമ്മക്ക് സാധിക്കണം
ആഹ് തന്നെയാ എടുക്കാന് കൊടുക്കാന്
അതെ അതെ അതെ നമ്മള് ആഹ് ഏഹ് പിന്നെ പിന്നെ ഉരുങ്ങാനായിട്ട് അപ്പന്നാ ഏഹ് നല്ല രീ പിന്നല്ല ഒരു ഒരാളുടെ മുമ്പില് നമ്മള് നിക്കുമ്പഴ് അവറ് ക്കൊരു ആകർഷണം തോന്നുന്ന രീതില് നമ്മള് നിക്കാ അല്ലേങ്കി നമ്മള് ഒരാള് സ്വയം സ്നേഹിക്കേണ്ടന്ന് കാണുമ്പ തന്നെ ഏറ്റവും അധികം നമ്മള് മനസ്സിലാക്കണംന്ന് അയാൾടെ വസ്ത്രധാരണോട് അല്ലേ വസ്ത്രധാരണം മുടി ചീകിയക്കെ അതെ അതെ അല്ലെങ്കി പിന്നെ അലങ്കോലപ്പെട്ടൊക്കെ ഇരിക്കുമ്പോ അത് കാണുമ്പോ തന്നെ അറിയാ സ്വന്തായിട്ട് സ്വന്തായി ട്ടാ ആ വ്യക്തിക്കോരു സ്വന്തം ഒര് ട്ടോരു ഒരു അഭിപ്രായുല്ലാന്ന്
ആഹ് തന്നെ കാണപ്പന്നെ സെറ്റപ്പായിട്ടൊക്കയാനിക്ക് അടിപൊളിയായിരിക്കും സംസാരിക്കാനായാലും എന്തിനായാലും ഉം
ഉം പിന്നെ ന പിന്നെ എന്തായാലും പിന്നെ നമുക്ക് എന്തെയ്യാ പിന്നെ നമ്മുടെ കൂട്ടുകെ ട്ട്ലാണെങ്കിലും നല്ല ആൾക്കാരെയൊക്കെ കൂട്ട്കൂടാനായിട്ട് അല്ലെ നല്ല നമ്മുടെ കൂട്ടുകെട്ട് എപ്പഴും നല്ലൊരു ജീ നല്ലൊരു കൂട്ടുകെട്ടിലേക്ക് പോകാനായിട്ടും ആഹ് അതൊക്കെ ശെരി സ്വയം സ്നേഹിക്ക്ണേന്റെയാണ് പ്പോ അതുപോലെ നമ്മള് ഉപയോഗിക്കുന്നതാണെങ്കിലും ഏഹ് നല്ല കാര്യങ്ങള് നല്ല നല്ല കാര്യങ്ങളൊട്ട് ഉപയോഗിക്ക പിന്നെ റ്റവും പ്രധാനപ്പെട്ട് ചിരിച്ചു കൊണ്ട് സംസാരിക്കാന്നുള്ളത് അല്ല ഇപ്പ നമ്മള് നമ്മക്ക് സ്വന്താ നമുക്ക് സ്വന്തായിട്ട് സ്നേഹണ്ട് നമ്മളൊരു സന്തോഷമാണെങ്കി നമ്മള് അല്ലേ ആഹ് ദാ ഇപ്പ നിനക്ക് നീ ഇപ്പം സ്വയം സ്നെക്കല്ലേ ഇതെല്ലാം
ആഹ് ആഹ് ആണ്
മറ്റുള്ളോരെ അപ്പ എങ്ങനെ ഇത് മറ്റുള്ളോരെ പെരുമാറ്ണത് അവരെ വേദനിപ്പിക്കാത്ത രീതിയിലായി ക്യോല്ലേ
ആഹ് നമ്മള കാര്യം മാത്രം നോക്കിനി അങ്ങനെ എന്ത ചെയ്യാ ഞല്ലാതെ നമുക്കായിട്ട് ഒരു നമ്മളന്നെ കണ്ടെത്തും
ആഹ് അതെ അതെ നമുക്ക് വേണ്ടിട്ടോരു ഒരു ഒരു സമയം നമു
ഉം അയ്യോ അതെ ആഹ് തന്നെ
ഉം പിന്നാ അതൊക്കെ നല്ലതാ പക്ഷെ അതൊരു പിന്നെ ഇത് അയിന്റൊരു ചീത്ത വശംന്ന് പറഞ്ഞിട്ടെങ്കിലും അത് സ്വയം ഒതുങ്ങി പോകര്ത്
ഓഹ് ആഹ് തന്നെ ആഹ് ആഹ്
സ്വയം ഒത്ങ്ങി പോകാണ്ട് എന്തെയ്യാ നമ്മള് ഏ എല്ലാവരിലേക്കും എറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലേ
ആഹ് തന്നെ
അല്ലെങ്കി പിന്നൊര് ഒറ്റ പ്പെട്ട ദീപായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വ വരര്ത് സ്വയം സ്നേഹിക്ക്മ്പോ അങ്ങനൊര് കാര്യം കൂടിം ഇണ്ട് ആ സ്വ സ്വയായിട്ട് സ്നേഹിക്ക അത്പോലെന്നെ മറ്റുള്ളവരേ കൂടിം അയില് ആഹ് ഉൾപ്പെടുത്താ
ആഹ്
അതെ അതെ ഉം അപ്പൊ അപ്പൊ നമ്മളിപ്പോ സ്വയം സ്നേഹത്തെ കുറിച്ച് സംസാരിച്ച് അത് സ സംസാരിച്ചാ നമ്മളാദ്യം അതിനെ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം
തന്നെ ഉം
ഉം ഉം അപ്പൊ നമുക്ക് സ്വയം സ്നേ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാ
ഉം അതാ വേണ്ടത് അല്ലാതെ അല്ലേ ചുമ്മാ നമ്മള് എപ്പളും നമ്മുക്ക് അങ്ങോട്ട് ചെയ്ത കണ്ടെത്തി കഴിഞ്ഞാ നല്ലതാ
അതെ അതെ ഉം
ഉം ഇന്നെട്ട്പ്പൊ സമയായോ
ആഹ് ഓക്കെ ശരി ആഹ് ശരി ശരി